ആഹ് ഹലോ വാലൈകുമുസ്സലാം എന്തൊക്കെ വർത്താനൊക്കെ മയ ഇന്ന് വല്ലാതെല്ലാ ഇന്നാലുംണ്ട് മയ മയക്കാലല്ലേ ചെറിയ മയക്കല്ലാത്ക്കൂലല്ലോ
ആയി മഴ വേണേയ് വെള്ളം ഏത് മഴ താലും വെള്ളം കുറവാണോലോമ്മക്ക്
ഉം വെള്ളം കൊറവാണ് ഇപ്പ കയ് ഈ മാസ ത്തിലക്കെന്ന് നല്ല മയണ്ടാവല്ലോ ആ രണ്ടായിര റമ്പിലൊക്കെ വെള്ളപ്പൊക്കായ ടൈമൊക്കെണ്ടലോ വെള്ളം കൂടീട്ട് വെള്ളം കൂടിയാലും പണിയാണ് മയ കൂടിയാലും കൊറഞ്ഞാലും പണി
ഒക്കെ പണി ആ അന്നാ വള്ളപൊ ക്കത്തില് ഞങ്ങള് ന്റെ ആങ്ങൾടെ കടേല് വെള്ളം കേറി സാനൊക്കെ കൊറേ നഷ്ടപ്പെട്ടണ്ണ് കൊറേ ഒലിച്ചു പോയി ഓല് കൊറേ സാധനൊക്കേ ഉം ഉം കൊറേ ആൾക്കാരത് സുയിപ്പായിന്
അവടെന്തേലും പൊയേ തോട് അങ്ങനെന്തേലൊക്കെണ്ടോ എടുത്ത് ആഹ് പൊയേത്തെ വള്ളേക്കാരം ഉം
ആക തുണി ഷാപ്പിലാകെ മുങ്ങി
ഏ ടെക്സ്റ്റൈൽ തുണിഷാപ്പാ ആങ്ങളക്ക്
അല്ല ആങ്ങളക്ക് വേറെ പാത്രകടയാണ് അവടെ അട്ത്ത്ള്ള കടകളൊക്കെയി കേറി കൊറേ നഷ്ടം വന്നണ്
പാത്രക്കാവുമ്പോ ചാക്കിലൊക്കാക്കി കൊണ്ടോവാല്ലേ ഈ ഡ്രസ്സും അങ്ങനത്തെൊക്കെയ ആണെങ്കി
അതൊക്കൊണ് ഗതിയേട് ഇതും ഗതിയേടന്നെയാണ് ഇത് ടിന്നർസെറ്റെക്കെല താരം മുതിര കൊറള്ളെയില്ലേ ഏതായാലും കൊറേരപ്പായി ആ കൊറെ പിന്നെ വെള്ളം വെര്ന്നകാണ്ട്
ത്ര കടയിലെ പാത്രങ്ങള് മറ്റൊന്നല്ലല്ലൊ ണ്ടാവുവല്ലോ
അല്ല ആ എല്ലാണ്ടാവുവല്ലേ ബെർഷീറ്റ് ആ ബെർഷീറ്റ്ണ്ടാവും പൊതപ്പ്ണ്ടാവും നിസ്കാരപ്പായ്ണ്ട് അങ്ങനത്തക്കണ്ട് ബെഡ്ണ്ട്
ആപ്പത്തെ ചെയ്തത് കൊറേ പോയിക്കോട്ടെ വച്ചണ്ടാവല്ലേ
കൊറെേ കഴീണതൊക്കെ മോള്ക്ക് എടുത്തെച്ചു മൂന്നാം നെലേടെ മോൾക്കാട് കൊണ്ടോയി ഒക്കെ പാടെട്ത്ത കജുലേ
ഉ കൊറേണ്ടാവുവല്ലോ
അ ഇം കൊറെ മാസായി പക്ഷ ഞമ്മക്കൊറ്റക്കല്ലല്ലോ
ആഹ് ആഹ് ആഹ് കൊറേയാക്ക ഉം ഉം വന്നവയി ഇന്റെ കു ഉം കുഞ്ഞമാന്റെ മോന്റെോടെ കേറിനീ ഇവിടുത്തെസ്ബന്റിന്റെ ഓളെ തടീത്തതക്കെ നെറൂത്ത നെലേക്കൊണ്ടിട്ട് ഫ്രിഡ്ജൊക്കെതായി കേടന്നു അതാണ്ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് എല്ലതും കേടന്നു വെള്ളം കേറിട്ട് അറീല്ലല്ലേ രാത്രിയാണ് ഇതായത് ഞമ്മളക്കെ നല്ല ഒറക്കല്ലേ കഥം പിന്നെടെ കട്ടിൽമക്ക് വെളകെന്തിനാ കുട്ടി മൂത്ര കണീച്ചപ്പളാണ് കാലില് വെള്ളംങ്ങ ആയ്ത് ആപ്പൊ കൊണ്ട് പൊറക്കലൊടങ്ങിയറിണ്ട് പൊറക്ക വിരാന്തിലല്ലേ
ആഹ്
മേലൊക്കെടുത്തെച്ച് ഉം മേ ഉം മേ സാധനോല്ല പിന്നാണെങ്കിൽ ആണുങ്ങളുല്ലാത്ത ഫ്രിഡ്ജൊക്കെ ആയിരുന്നു ഫ്രിഡ്ജും വാഷി മെഷീനൊക്കെ പൊറത്തല്ലേയ്ക്കാരം ഇണ്ടാവ ഫ്രിഡ്ജ് പിന്നെ എന്തൊക്കെയാ കേടന്ന് ഫ്രിഡ്ജ് പിന്നെ നന്നാ ക്കർണം മിഷീന് പിന്നെ എന്തിനും പറ്റാതായി വാഷിംഗ് മിഷീന് തിര്മ്പ്ണൊക്കെ ഓൽത് ഇതേമാതിരി പോയത് അടുത്ത് ഒരു മുറ്റത്തുമ്പ ഇങ്ങെ രണ്ട് മൂന്ന് വീട് കഴിഞ്ഞാ പിന്നെ പൊഴ ഇങ്ങനെ കാണാം അത്രേ എട്ത്താ
അയ്ശരി
അത്ര എട്ത്താണ് ഉം
ഉം
പിന്നെ ആണ്ങ്ങളി ആണ്ങ്ങൾ ആരുല്ല ഒക്കെ ഗൾഫിലാണ് പിന്നീ പെണ്ണുങ്ങളല്ലേ ഒള്ളൂ ഇട്ത്ത് എവിടെയാ പൊന്തിച്ച എങ്ങനെ കയിക്കണം ത്തുഅറീല്ലല്ലോ പിന്നെ അയൽവാസികള് വന്ന് സഹായിച്ച്ണ്ടെങ്കിൽ അയൽവാസിൾക്കും പെരേത്തൊക്കെ കഴിക്ക്ണെ പണിയല്ലേ കഴിയ്ണതൊക്കെ ഓല് ഇങ്ങെ കുട്ട്യള് ഓലൊക്കെ അങ്ങനെ ഉം ഒന്തും തള്ളിയൊക്കെ മേലെക്കട്പ്പിച്ചു നാശായി കൊറേ നഷ്ടത്തിലേനി ഇൻക്ക് അയിന്റെ ഓളെ ഇപ്പാക്കാണെങ്കിൽ കർഷകനാണ്ച്ച് എല്ലും കുഴിച്ചിട്ട്ണ് ചേനയും ചേമ്പും പൂളിയും അങ്ങൻത്തൊക്കെ കൊറേ കൃഷികൾ പയ ർ വാഴ അഒക്കെ പോയി അയാള് ഞങ്ങള് ഇങ്ങനെ വെ തുമാരം കണ്ടത് കുട്ട്യളൊന്നും കെതി എട്ത്തെണ്ടാ ർഞ്ഞാണ്ടെ അയ്മല് അങ്ങനെ ചെലവങ്ങനെ ഉന്തി കൊ കൊണ്ടങ്ങനെ പോയിനി എന്താ ചെയ്യ്ണ് ഒരോരൊ വിധി മഴ പെയ്താലും പ്രശ്നാണ് പറഞ്ഞ അത് ഈ മഴ പെയ്തില്ലെങ്കിലും വെള്ളത്തിന് നമ്മള് ബുദ്ധിപ്പെടും ന്ന്ട്ട് അവിടെ നല്ല മഴ ഇണ്ടാവല്ണ്ടോ
ഇബടെ പിന്നെ കുന്നത്തായതോണ്ടെ അത്രെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല
ഉം വെള്ളപ്പൊക്കം അങ്ങനൊന്നും ഇണ്ടാവുലല്ലോ ഒലിച്ചു പോവല്
അല്ലേ വെള്ളപൊക്കല്ല അത്
ഉം വീട് മലേലാണോയിച്ച കേക്ക്ണില്ലേ?
മലൻ അങ്ങല്ലേ
കേക്ക്ണ്ല്ലേ ഓയ്ചാ ആഹ് ഇപ്പ കേക്ക്ണ്ട് മലേലാണോ വീട് ചോയിച്ച
ചോയ്ച്ച ആഹ് എങ്ങനെ
ആഹ് വീട് മലേലാണോ ചോയിച്ച
മലേലെന്നെ റബ്ബറ്
എട്ത്തൊക്കെ വീട്ണ്ടോ മലയിൽ എവിടേം വീട്ണ്ടോയ്ച്ച
രണ്ട് വീടാള്ളെ ഞങ്ങൾത് മോൾളാണ് മലേല് മലെന്റെ അട്ത് വീട്ല്യാ ഞങ്ങൾതാണ് ലാസ്റ്റ്ത്തെ
ആഹ് പേടി എയ്ക്കാരംലേ ഒറ്റക്ക് അങ്ങനെ നി ക്ക്മ്പോ ഒറ്റക്ക്ക്ക്മ്പോ പേടി എയ്ക്കാരല്ലേ?
ക്കെ ശീലിപ്പായിലെ അപ്പൊ പിന്നെ പേടില്ല. ഞങ്ങക്ക് ശീലി ഇപ്പായിലെ പേടിയ പേടി ഒന്നുല്ല.
ഉം ഉം ഉം കാണാതെ പൊയ്ക്കോ. അപ്പൊ സുഗുആണ് ആരോടും വർത്താനം പറയാന്നോണ്ടാവുലല്ലോ അപ്പൊ ഒരു ബോറഡിയാണ്ലെ?
അയലോക്കത്താൾണ്ടേ.
ഉം ഉം പിന്നൊരു കലപില ക്കുമ്പ അങ്ങനെ സുഖം തോന്നും അമ്മള്ക്ക് അമ്മളെ പണി എട്ത്ത് വേം വേം പണി കഴിച്ച മറ്റേ വർത്താനത്തിനേ കൊറേ ആൾക്കാര്ണ്ടാവും.
ആഹ് ഏസണിം ക്കെ ഏസണിം കുസു കു
ഉം ഞങ്ങളെ വീട് തൊട്ടെട്ത്, തൊട്ടെട്ത്ത്, എളാപ്പാരും മൂത്താപ്പാരക്കെ, എട്ത്തെ ട്ത്ത് ആണ്.
തന്നെ, അപ്പൊ നല്ല രസൈക്കാരല്ലെ? എന്തേ ണ്ട
ആഹ്, ന നല്ല രസേകാരം. പശെ, പണി അങ്ങട് നീങ്ങൂല. ഒന്ന് കാണുമ്പോ, ഒന്ന് പാത്രം കയ്‌കി ഇങ്ങട്ട് തിരിമ്പോ, ഒരാള്ണ്ടാവും. ത്ത, ഓലോട് വർത്താനം പർഞ്ഞ് റൈഞ്ച് പോകാവോ.? അത്, ഹാപ്പി ആവാ മേണ്ടിറ്റ്. ആദ്യെ. കുട്ടി, മോള്, റോട്ട്ക്ക് ഓഡാണെയ്. മു, മോന്, പോയിണ്.
ഏ, വണ്ടി പോണ സ്ഥല?
ആഹ്, വണ്ടി പോണ സ്ഥലാണ്. മെയ് റോട്ടിലാ ണയ്. മോനെ ന്തോ, കടേക്കന്ധോ സാദനം വാങ്ങാ പോട്ടെന്ന് പറഞ്ഞു. പോയിണ്. അപ്പൊ, അയിന്റെ വൈത്താല കുട്ടിം മണ്ടീന്.
ആഹ്, അഹ്സെരി, നോക്കി കുട്ടി ന്റെ ടുത്ത് കൂടെ.
ഒന്നങ്ങട്ട് തിരിഞ്ഞ, ഹോസ്പോട്ട് പോകു ചെയ്യും. ഹോസ്പോട്ട് വലിച്ചാണ്ട് വിൽ ക്കാണയ്. ഒന്നങ്ങട് തിരിഞ്ഞ, വേം റൈഞ്ചും പോകും. അത് ശെരി ഫോണ്ള് കഴിഞ് ണ്, ഓരോന്ന ങ്ങനെ കുട്ട്യേള ങ്ങനെ കണ്ട്. ഇന് ന്ന ശെനിം, ശനിയാച ല്ലേ.?
അഹ്, ശെരി അതാണ്. സുയ്പ്.
ന്ട്, കുട്ടി എട്ത്ക്ക് വന്നോ?
ആഹ്, അവിടെ എത്തിണ്. ഇന്നാളും പേ ടിയാണ്. ഒരു, ഒരു, കാക്ക. ന്നാള് അങ്ങനെ റോട്ക്കെയിട്ട്, ഒരു കാക്കനെ പുഡ്ച് കൊടന്നാക്കി. ഇളച്ചി കുറേ ചീത്തകിട്ടി അന്ന്. പ്പ, അയിന് ശേഷം റോട്ക്ക് എർങ്ങാൻ പേടിയാ. ന്നാലും, കാണാതൊക്ക മണ്ടും. ഞമ്മള്, ഇങ്ങ നോക്കിങ്ങ നിക്കണം അടുത്ത്ങ്ങനെ ഒരാള്. ചുമ്മാ, അയി നായിട്ട്. ലാണ്. പ്പ, മ്മ പറമ്ബ്ക്ക് കൊടുക്കും-അങ്ങനെ, ഉമ്മ ണ്ട്. പറമ്പിലെന്തോ, ചേന, എന്തൊക്കെ കളക്കാന്ണ്ട്, ന്ന് പറഞ്ഞു. പോയിണ്, കുട്ടീനെ നോക്കി. ആണ്ട്, പോയതയ്നി.
ആഹ്, അഹ് സരി.
ഉം, ഉം, ഓരോ, ആവശ്യങ്ങൾക്ക് ങ്ങനെ- പോയി?
പൂള്, ആണോ?
ഉം, എ, പൂളെ, ങ്ങൾ പൂളെ കൃഷിയൊക്കെ ണ്ടോ? കൃഷിയൊക്ക ണ്ടോ, ങ്ങക്ക്. പൂളക്കെ?
ആഹ്, ഇപടെ റേഞ്ചില്ലേ- റേയ്ഞ്ചിന്റെ പ്രസ്നണേ?
ആഹ്, പൂളക്കെ ണ്ടോ വീട്ടില്? ഉം,
ഓള്, പ്പച്ചിക്ക്, മുട്ടായിക്ക് കാത്ത് ക്കാണ്. അഹ്, ശരി.
ഉം, അധികം ദൂരം പോണ്ട. പൾച്ച്മ്പം-
പിന്നെപ്പ ന്താ, ചോറ് കുട്ടാനക്കെങ്ങണ
ആഹ്, ഞാൻ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കണ്. അതിന്റെ ഇടയിലിങ്ങനെ വിളിചയിനി. ചിക്കൻണ്ടാക്കണ്ട് ഉള്ളി ഉള്ളി വാട്ടി വെളിച്ചെണ്ണ ആർന്ന് ചട്ടിക്ക് വെളിച്ചണ്ണാർന്ന് ഉലുവ ഇട്ട് വല്ലുള്ളി വാട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതിച്ചട്ട് തക്കാളിയും പച്ചമുളകും പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെള്ളംല്ലാതെ വെച്ച്
ആഹ്
ഉം അയിന്റെ എടക്ക് കൊറച്ച് കരിഞ്ഞും ചെയ്താണ് ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞല് ചട്ടീന്റെ സയിഡിൽ കറുപ്പുണ്ട്
ഉം, ഉം, തീ ഏറിതാണയ്. ഈ കുട്ടി മണ്ടിയപ്പന്നെ ഓളെ ബൈത്താലെ ഓടിയതാണ്
അയ്ശരി
കുട്ടികള് ഉമ്മമാര് കുട്ടികളൊക്കെറല്ലേ
ആഹ് കുട്ടികൾ പോണം പറഞ്ഞ് നിക്കാണ് അതിന് പോകാൻ നേരണ്ടാ ബാങ്ക് കൊടുക്കാനായില്ലേ
ഉം ഇവിടെ ഇമ്മരും കുട്ടികളന്നെ നമ്മള് തട്ടടിപ്പിച്ചങ്‌ കൊണ്ടുപോകും തട്ടം ഇടാനൊണ്ട്
അത് തന്നെയാണ് ഇതിലപ്പോ പോണപ്പോ ഈ പക്ഷെ ഇപ്പ നടക്കുവോ ഞാൻ കൊ
ഉം ടൈമുംല്ല നാളെ രാവിലെ ഇറങ്ങാം മോളെ
നമക്ക് രാവിലെ പോകാം ഇങ്ങോട്ട് നോക്കിയ മോളെ ഇവിടെ നോക്കിയാ ഇതിന്റെഉള്ളിൽ പോയിരിക്ക ആഹ് ആഹ് കൊതുക് കൊതുക് കൊതുക് അന്റെ ചെരുപ്പടെ ഇവിടെ നല്ല കൊതുക്ണ്ടേ
ഉം റബർ തോട്ടാ
റബർ തോട്ടണ്ടേ ചെരട്ടിൽ വെള്ള ഉണ്ടേ അതാണേ കൊതുക് ഉണ്ടാണതേ
ഉം ഇവിടെണ്ട് നല്ല കൊതുക് ഇവിടെ പാടായിട്ട് പാടത്ത കഴുകുന്ന വെള്ളം കെട്ടിയിന്ന് പിന്നെ ചകിരിയിൽ പുക ഇട്ടാണ്ട് അങ്ങനെ വൈകുന്നേരം ല്ലോടുത്ത് അങ്ങനെ വെക്കൽ വാതിലൊക്ക അടച്ചുകാണ്ട്.
ആഹ് ശരി
അവള് കുറച്ചും കൂടി കഴിക്കോട്ടെ
അങ്ങനെ പോകട്ടെ ന്നാ ആയിക്കോട്ടെ ഓഹ്
ആഹ് ആഹ് ആയിക്കോട്ടെ എന്നാല് ആഹ്